ആ കേൾക്കുന്നില്ലേ എന്താണ് വിശേഷം?
പോണ് കൊഴപ്പൊന്നു ഇല്ല ഉം അല്ലാരും ഒറങ്ങി ഞാൻ ഒറങ്ങിട്ടില്ല എല്ലാ ഒ കെഴിഞ്ഞിട്ട് കടക്കാൻ നിക്കാപ്പൊ ഫോണ് അങ്ങനെ ഇട്ത്താ
ആഹ് സൗണ്ട് കൊർച്ചൂടി
ആ ആ ആ
ഉം ഇബെടെ ഇല്ലെ കുട്ടിയാളൊക്കെ ആ ഒരാളുടി ഇണ്ട് മദ്രസയിൽ നാളെ പരീക്ഷാണ് അപ്പ അങ്ങനെ വായിക്കേനി
ഇപ്പ എന്താ പരീക്ഷ ക്ലാ ക്ലാസ് ടെസ്റ്റോ?
അഹ്
ഉം ഉം
വേറെന്താണ്?
ചോറ്ന്നലൊക്കെ കഴിഞ്ഞോ?
ഓ ചോറൊക്കെല്ലാരും തിന്നു
ഉം ഉം ഉം
രണ്ടാളും ആദ്യം നേര്ത്തെ ഒർങ്ങി ഇഞി ഞാനും ഓളും ഇണ്ട് ഒർങ്ങാന്
ഓളെത്രീലാ പഠിക്ക്ണെ? എത്രെലാ പഠിക്ക്ണ് മോള്?
ഓ ഒരാ ഓ മോള് ആറാം ക്ലാസിലാ മദ്രസ്ൽ സ്ക്കൂള്ളും ആറ്ൽ മറ്റോല് ഒരാള് ഒമ്പെയ്ൽ ഒരാൾ പ്ലസ് ടു അതെന്താണ്
മൂന്നുട്ട്യാളാ?
മൂന്നാൾ ആ
ഉം
എങ്ങനെ ഫുഡൊക്കെ എന്തെയ്നു?
ഫുഡ് ചോറെന്നെ വത്തല് കറി മീന്ണ്ടായിന്നു പൊരിക്കാന് കറി ബപ്പടും
ആഹ് ഹാ ഹാ ഉച്ചക്ക് വെക്കെലാ
ആഹ് ഉച്ചക്ക് വെച്ചനെ കഴിക്കാ ങ്ങൾക്കെന്താ
ആഹ് അങ്ങൻത്തന്നെ വൈകുന്നേരം പിന്നെ നിസ്കരിക്കാനോക്കെ ഇണ്ടാവോ
ഉം ഉം എപ്പളെലൊക്കെ ചോറ് കമ്മിയോ കൂട്ടാൻ കോറവൊക്കെ ആവുമ്പം എന്തേലും കടിണ്ടാക്കും. അല്ലാതൊരുവിധൊക്കെ ഉം ചോറെന്നെ. ഉം ഉം ആ നേര്ത്ത് അട്ക്ക്‌. ആഹ് ആ നേര്ത്ത് അട് ക്കളെ കാണെന്ന് പർഞ്ഞാല് കുട്ട്യേളെ പഠിക്കലും നട് കൂല ഞമ്മളെ അപ്പൊ കാര്യങ്ങളൊന്നും നടകൂല്ല. ഉം പ്പല്ലോട്ത്തും അഹന്നെ ഇന്ന് രാവിലെന്താണ്ടാക്ക?
രാവിലെ പത്തിരി ദോശ ഒക്കെണ്ടാക്കും പുട്ട്ണ്ടാക്കും. പിന്നെ വെള്ളപ്പണ്ടാക്കും.
ഉഴ്ന്നൊക്കെട്ട് അരച്ചിട്ട്ല്ലേ. ഉഴ്ന്നൊക്കെട്ട് അര് ച്ചിട്ടുള്ള ദോശ്
ഓഹ് പോയിന്ന് തലേന്ന് ത്തകണല്ലോ
ഉം ഉം അയിനൊക്കെ അരച്ച് കൂട്ടിക്കണല്ലോ.
പിന്നെ എല്ല സാധാ ദോശ പിന്നെ രാവിലെ പൊടി വെള്ളം പാർന്നങ്ങനെ ങ്ങട് കൽകിണ്ടാക്കല.
ഉം ഉം അരി വെള്ളത്തില് വെർതെ പച്ചരി വെള്ളത്തില്ട്ട് ട്ടരിയര
ആഹ് അത് ഓട്ടടക്ക്. ദോശക്ക് ഞാൻ അങ്ങനെ ചെയ്തോക്കീല്ല. ഓട്ടടാവടമ്പം പിന്നെ കൊർച്ച് ചോറ് കൂട്ടിയാല്
ആഹ് ഉം അങ്ങൻതന്നെ ഞാനും ചെയ്യാ.
മറ്റേ പിന്നെ പ്പ അയ്ദോ സാധാ ദോശൊക്കെ ആയുമ്പോ അരിപ്പൊടിയിൽ പിന്നെ പച്ചെള്ളം പാർന്ന്ട്ടാണ് ഇതാ ചിലപ്പോം മിക്സിൽ അടിക്കും അല്ലെങ്കിൽ മക്സിയിൽടും ക്കാതെ
ആ മിക്സില് ചിലെ പൊടികൾക്ക് മിക്സിൽ അടിച്ചാൽ നന്നാവും ചിലെ പൊടികള് മിക്സിൽ അടിച്ചു ഒന്ന് കൂടി ട്ട്
ഇല്ല ആ ഓരോ അരിന്റതാണ് ശതിന്റെ ലൊ ഓരോ പറ്റ
ഉം ചെലൊരു പഷള്ളരി ഇണ്ടാവും
അ പത്തിരിക്കും മോശാണ് പത്തിരി നമ്മള് പൊടി വാട്ടിയാല് ഉം
ചെല പൊടി നല്ല പത്തിരിക്ക് പറ്റിയ പൊടി കിട്ടും ചെിലപ്പോ താവും
ഓക്കണ്ടക്കു പിന്നെ ഉച്ചക്കൊക്കെ ഇന്ന്പ്പോ സ്കൂളിലാത്തന കൊണ്ട് മക്കളൊക്കെണ്ടാവല്ലൊ ല്ലെ
സ്കൂൾ ആ ര്‌വടെ ലോറിൽ പോവാ ഡ്രൈവറ ഒരു രാവിലെ ആറ് മണി ആയാ പോവും പിന്നെ വൈകുന്നേരം ഏഴ്മണി ആ സമയത്തൊക്കെ വരിക ഒക്ക അവിടെ ചോറും കാര്യൊക്കെ ഇല്ലല്ല അവിടെ ചോറൊക്കെ ഉണ്ടാവും രാവിലത്തെ ചായ കഴിഞ്ഞ് പോകുമ്പന്നെ വൈകുന്നേര എത്തളവ മതി തട്ടിപ്പ് അങ്ങനെക്കെ ആട്ട് പോകോ ള്ള ദിവസത്തിലൊക്കെ മീനന്തേലൊക്കെ കൊടുക്കണ്ടാലോ പിന്നെ മീൻ കറി നൊക്കെ വെച്ചു ഉം
വേറെന്ത
തുന്നല എന്തേങ്കലും ചെയ്യ
തുന്നലാ കൊറച്ചൊക്കെ ചെയ്യും
ഉം ആ നാലാവശ്യങ്ങൾക്കള്ളൊക്കെ ചെയ്യണ്ടാവലേ
അത്ര ടൈമില്ല അത് വെട്ടിയാലോ അടിക്കും വെട്ടാൻ അത്രടായില്ല ആ ഉ അവര് ശരിയാവഞ്ഞേ പിന്നെ നമ്മള അടിന്ന് നന്നാവലല്ലോ
വെട്ടി കിട്ടിയാൽ നമ്മക്ക് വ്രത്തിയിൽ അടിക്കാം അടിക്കാം
ദോര് ഗ്ലാസ് ഉണ്ട് അതിന് ചേർന്ന് നേക്കണം
ഉ ഉം ഉ ഓൺലൈനിൽ ഇപ്പോ നിങ്ങൾ അങ്ങനത്തെ ക്ലാസ്സുകൾ നല്ലുണ്ട് പലോതിന്റെഉണ്ട് ഗ്രാഫ് വെട്ടിപഠിക്കാനും അല്ല തും ഉണ്ട്
ആ ഉണ്ട് നമ്മള് ഫോണ ഒഴിവായി ആളും ഒഴിവായി അതികം
ആഹ ഫാഷൻ ഡിസൈനിംപൈസ പൈസകൊടുക്കാത്തതും ഉണ്ട് യൂട്യൂബിൽ നോക്കിയാലും ഏത് വിതും കാണാം
ആ ആ അത് ഞമ്മള് ഫോണിന്റെ ഫോണില് നോക്കിയാ മതി അണ്ടന്ന് ഇതാവുലാന്ന്ഉള്ള
ഉം ഉം അതിനായിട്ട് ഇരിക്കണെങ്കി സമയം തന്നെ വേണേ
ഫോണൊക്കെ കൈ കിട്ടിയാ പിന്നെ വേറെ എന്തെങ്കിലും നോക്കോപ്പാ
ഉം ഫോൺ ഇടുകാതെനമ്മള് നോക്കി നേക്കും പക്ഷേ ഫോണ് കിട്ടിയാ ഇവിടുക്കാ സമയം പോണത് അറിയില്ല അതിൽ അങ്ങനെ ഇരിന്ന് തോണ്ടും
വിചാരിച്ചക്കും ഒക്കെ കാണെ ഇതാക്കനത്തെ
ഉം ഫോണ് ആ കയ് കിട്ടയാമ്മള് അതൊന്നും ആവൂല കാണാം മ്മ് മ്ഫോൺ കയ്യിൽ കിട്ടിയാൽ അത് ഒന്നും അവുലാ കണഅപ്പൊ വേറെ എന്തെി. ലും കണ്ടതിന്റെ പിന്നാലണ്ട് നോക്കിപ്പോ ഉ ഉ ഉം
ഇന്ന നെറ്റും ആണല്ലോ മക്കളാന്ന് വന്നി നെറ്റ്ക്ക ഇട് ക്കാ
ഉം ശനിയാഴ്ച ദിവസങ്ങളിലൊന്നും ഉ നമ്മക്ക് ഫോണന്റെ കിട്ടൂല മകൾ മക്കൾ ഫോൺ
ആഹ സ്കൂളില തന്നായല് തീരെ കിട്ടൂല സ്കൂളിൽ നിന്ന് വന്നാൽഅവന് കൊറച്ച് ഉച്ചവരെ ഒഴിവ്ഉണ്ടാവും
ഉം ഉം ഉം
അങ്ങനെൊക്കണ്ട പോണ്ട് പിന്നെ ഏറെന്താ കൃഷികളൊക്കെ എന്തോ ണ്ടോ വീട്ടില്
കൃഷിയള് ഞാൻ ഞമ്മൾക്ക് വീട്ടുകളില് ണ്ടാവ്ണതെന്നെ ഉള്ളൂ എല്ലാതൊന്നും ചെയ്യൽല്യ. അമ്മളെ മുരിങ്ങ പച്ചമുളക് ചീനമുളക് അങ്ങനെയുള്ളതൊക്കെ ണ്ട് അല്ലാതെ കാര്യ പിന്നെ പപ്പായണ്ടല്ലോ അത് അങ്ങെക്കെണ്ട് അല്ലാതൊന്നുല്ല നിങ്ങളെന്തേലും ണ്ടാക്കോ
ഞമ്മള് അല്ല അങ്ങനൊക്കെ തന്നെള്ളു വാഴ പച്ചമുളക് തീർ ഒന്ന് രണ്ടണ്ണൊക്കെ ഇള്ളു
ആഹ് കൃഷിയായിട്ടൊന്നുല്ല നമ്മക്ക് ഉപയോയിക്ക ള്ളഹ് കിട്ടും അങ്ങ അടുത്തൊരു ചേച്ചിക് തന്നിട്ട് റ്റി അങ്ങനെ പാവിട്ട് പാവിയത് ഓല് തെയ്യ് തന്നത അപ്പൊ അഹ് അങ്ങനെ വെച്ചപ്പോ അഹ് പിടിച്ചിക്കുണു അല്ല മുളകാ അപ്പൊ
ല്ലെ ണ്ടായി കിട്ടിയാല് അമ്മക്ക് നമ്മളെ വീട്ടില് ഉപയോഗിക്കലൊ
ആ അങ്ങനെ മൂക്ണെ മൂക്ണെ മ്മക്ക്‌ള്ളഹ് ങ്ങനെ പൊട്ടിക്ക
അ ആഹ്
ഓ ഫ്രൂട്ട്സ് ഞമ് ഔ കാട ഉണ്ടല്ല ഔ
ആ ആ
അത് ഇബടെ ങ്ങനെ ഒരീസം വാങ്ങിക്കൂട്ന്നിട്ടെ ഇടക്കൊക്കെ ങ്ങനെ കൊന്റല്ണ്ട് ജൂസ് സടിക്കും അപ്പൊ അത് കൊടുന്നിട്ട് ട്ട് അയിന്റെ വിത്തി ഞാൻ പാവി
അയിന്റെ കൂര് കുയിച്ചിട്ടണ്ടാവോ
ആ കുരു കുഴിച്ചിട്ട് സംഭവം ണ്ടായിക്ണ് പക്ഷെ ത് കായിച്ചിട്ടില്ല ഞ വെച്ചിട്ട് റ്റ് നാല് കൊല്ലൊക്കെ ആയി അത് ഇതുവരെ കാഴ്ചിട്ടിൽ ഉം രണ്ടെണ്ണം ണ്ട് ഞാനത്ങ്ങനെ ബല് കൊട്ന്നപ്പോ ജ്യൂസ് അടിച്ചിട്ടേ യൂട്യൂബിൽ അയിന്റെ ഉള്ളിൽ വൽ ല്യ കായല്ല വി ത്ത് പിന്നെ യൂട്യൂബില് നോക്കി ട്ട്യതാണ് തേപോലെ എന്തെയ്യും റ്റൂബെല്ലെമുക്ക് എന്തന്ന് ചെയ്യ ഞൻ ട്ട്യത് മൊളപ്പിക്ക്യാച് അപ്പൊ അയിലങ്ങനെ കണ്ടു ഞാന് നമ്മളതിന്റെ മേല്ത്തെ ഒരു പാടപോലത്തെ തോലിയുണ്ടല്ലോ അതണ്ട് കഴി അതങ്ങ്ട്ട് ചെറുതായിട്ട് വരണ്ടി എടുത്തിട്ട് നല്ല വൃത്തി വൃത്തിയാക്കിട്ട് അങ്ങനെ അത് എന്റെ മൂന്ന് സൈഡിലും ഓരോ ഈർക്കളിയോ നമ്മള് എന്തെലൊക്കെ ഇങ്ങനെ മൊനയുള്ള ഈർക്കളി പോലത്തത് കുത്തിയക്കാ എന്നിട്ടതിങ്ങനെ ഗ്ലാസ്സിലൊക്കെ വെള്ളാക്കിട്ടേ ആ വെള്ളത്തിലിങ്ങനെ ഇറക്ക് ക്കിവെക്ക അതിങ്ങനെ മുട്ടീ മുട്ടീലാന്നുള്ള തരത്തില് വെള്ളത്തില് കറ ക്ക് നല്ലതെന്നാ വെള്ളത്തിലിടായിരുന്നത് ഈർക്കളിള്ള കാരണം താഴത്തക്ക് ചാടൂല്ല ഈർക്കളി കുറച്ച് അരഭാഗത്തൊക്കെ ആക്കി ക്ലാസ്സിന്റെ നാല് മൂറ അങ്ങനെ വെക്കുക എന്നിട്ടതങ്ങനെ ഇറക്കി വെച്ചിട്ടിങ്ങനെ ആ അങ്ങനെ വന്നു മുള വന്ന് ഞാന് ജനലിമ്മേ മേലത്തെങ്ങനെ ജനലിമേ കൊണ്ടോച്ചു അങ്ങനെ ജനലൊക്കെ തുറന്നിടുമ്പോ സൂര്യപ്രകാശം കിട്ടുവല്ലോ അങ്ങനെ അതും രണ്ടും മുള ചുവന്നു മുളച്ച് ഇല ഒക്കെ രണ്ടു മൂന്നുന്നാല് ഇല ഒക്കെ വിരിഞ്ഞു മുളച്ച് കൊറച്ചൊക്കെങ്ങട് വന്നപ്പോ ഞാനത് അത് കൊണ്ടോയി കുഴിച്ചിട്ടു പക്ഷെ അതുവരെ കായ്ച്ചിട്ടില്ല ചിലപ്പോ കുരു മുളപ്പിച്ചത് വേണമെങ്കിൽ ചിലപ്പോ ഉണ്ടാവൊണ്ടാവൂല്ല തോന്നാനെക്ക്
ആ കായുണ്ടാവാനുള്ള വലൃ മരായീണോ
ആ ഉണ്ടാവൊക്കെ നാല് കൊല്ലായി പൂവിച്ചിട്ടിട്ടേ ഇണ്ടാവ വേണെങ്കി പൊണ്ടാമ്പസ് സമയായി എക്ക് തോന്നണൂട്ടോ നല്ല മരയിക്കണു ഞാ എന്നിട്ട് യൂട്യൂബിലിങ്ങനെ കണ്ടു കായ്ക്കാൻ എന്താ കാട്ടുക എന്നുള്ളത് നോക്കിയപ്പം അപ്പൊ ഇങ്ങനെ ന മോതിരവളയാണറഞ്ഞിട്ടേ നാലു പൊറത്തുങ്ങനെ ചെത്തീട്ട് ഓരോ അറേഞ്ച് ഒരു ഇഞ്ചിയില് നാല് പുറം ചെത്തിട്ട് അയിൻറ്റൊരു ഒരു ദശ പോലെ ഒരു തൊലി പോലെ അങ്ങനെയിങ്ങട് പോരും അതങ്ങനെ വരണ്ടി എടുത്താ മതി കായിക്കുന്നൊക്കെ പറരണ്ടി പ്പ അങ്ങനെ ചെയ്തോടുത്തിട്ടുണ്ട് അപ്പ അ വരണ്ടിയതൊക്കെ ഇങ്ങട്ടെ പൊള്ളച്ചിട്ട് അന്നങ്ങനെ വരണ്ടി വട്ടായി ചാരി പോലെയിരുന്നു ഇപ്പൊ ഞാ അങ്ങനെ കൊറേ പിന്നെ അത് ശ്രദ്ധിക്കലില്ല കേട്ടപ്പൊ കൊറേ ദിവസം കഴിഞ്ഞട്ട് ഞാൻ നോക്കുമ്പ അത് ഇങ്ങോട്ട് തൂർന്നിട്ട് ഇങ്ങോട്ട് പൊള്ളച്ച പോലെ വന്നിട്ടെ അടീന്ന് ഇങ്ങനെ അതിന്റെ ആ മുറിച്ചേന്റെ അടിഭാഗം ഇങ്ങനെ തെഴുത്ത് കാണാണ്ട് പേത്ത് തൂമ്പായി ഇതേ പോലെ വന്നു കായ്ക്കോന്നൊന്നും അറിയില്ല അല്ലാതെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കായ്ക്കാണെ റംമ്പുട്ടാന്ണ്ടോ ആവലേ ചക്കക്കെണ്ട് ഇവടിം ചക്കിം മാങ്ങീംണ്ട്. റംപുട്ടാനൊന്നും ഞാൻ വെച്ചിട്ടില്ല്യ. കായി വെച്ച്ക്ക്ണോ റംബൂട്ടാന്റെ സമയല്ലേ ഇപ്പത്.
ഉം ഉം ഇന്നാ ശരി ട്ടോ.
ആഹ് ന്നാ ഓക്കെ.
ആഹ്